ഹലേ
കോയി
എന്തെല്ലാ വർത്താനം ഹലോ
മം
എന്തല്ലാ ഇവരൊക്കെ സുഖം ല്ലേ
ഏ
സുഖല്ലേ ചോദിച്ചാ
കേക്കണിലേ
സുഖല്ലേ
ഇല്ല ചെറുതായിട്ടേ കേൾക്കണള്ളോ
ഹലോ
ഹലോങ്ങ
എന്തൊക്കാ വർത്ഥാനം
നല്ലവർഥാനം എന്തൊക്കെ
എന്താപ്പോ തിങ്കളാഴ്ച ആട്ട് ക്ലാസ്ക്കെ കഴിഞ്ഞ
എന്താ
ക്ലാസ്ക്കെ കഴിഞ്ഞാ
ക്ലാസ്സ്‌ കഴിഞ്ഞു
ആ ഞാനിങ്ങനെ പോയി നമ്മള ഇങ്ങനെ വാർത്ത കേട്ടൊണ്ടിരിക്കയാണ്
ഏ
വാർത്ത കേട്ടുകൊണ്ടിക്കനു
ആഹ് വാർത്ത കെ ട്ടോണ്ടിക്കയാ
ആഹ അപ്പൊ എങ്ങനെ ഓരോ കാര്യങ്ങളൾ എങ്ങനെ ആലോചിച്ചുന് ഇപ്പഴത്തെ മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ വാർത്തകൾ കൊടുക്കുന്നതും
മാധ്യമങ്ങള്ൾ പറഞ്ഞ ഒക്കെ സത്യയാവാനും പറ്റില്ല ചീപ്പ ഇല്ല നല്ലതൊണ്ട് ചീപ്പിയ ഉണ്ട് സത്യംണ്ട് നോണയുണ്ട്
ആഹ അതെ അതെ ഇപ്പത്തെ നമ്മളിപ്പോ ഇപ്പഴത്തെ അവസാനം വന്ന കുറച്ച് വാർത്തകളൊക്കെ നോക്കുകയാണെങ്കിൽ ചില സാധനങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ മറച്ച് വെച്ചാണ്ട് ചില സത്യങ്ങളൊക്കെ മറച്ച് വെച്ചാണ്ട് നുണകൾ പ്രം പ്രചരിപ്പിക്കുന്ന കുറേ മാധ്യമങ്ങളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും
എന്താണ്.
അപ്പോ എന്താന്റെ അഭിപ്രായത്തില്
കേൾക്കണില്ല നേരൊന്നും
ഹലോ
ആഹ്
പ്പേ കേക്ക്ണ്ടോ?
കേൾക്ക്ണണ്ടോ ചോദിച്ചാൽ ചെറുതായിട്ടേ കേക്കണള്ളൂ.
ഏഹ് നമ്മക്ക് തുടർന്നോടെ
ഏഹ്
തുടർന്നൂടെയ്ച്ച.
എന്താ